ഹലോ കേക്കാമോടി.
ഓടി എടി പിന്നെ ഇന്ന് ഞാൻ സാനം കൊണ്ടുവന്ന്.
പറ്റിച്ച് എന്നെ പറ്റിച്ച്.
എന്റെപൊന്നുമോളെ ഞാൻകൊണ്ട് വന്ന് നിന്റെ.
ഉള്പ്പില്യാ. ആ പിന്നെയിന്ന് നാല്ബസൊണ്ടായിരുന്ന് നമ്മള്പിന്നെ അറിഞ്ഞില്ലല്ലോ.
ഓ ഞാനയിനാത്ത് ഫസ്റ്റ് ഒരു ബസ്സിക്കേറി അത് നീ ഉണ്ടാവോ ഇല്ലെന്നിളത് ഇനിക്ക് നോക്കാൻപറ്റീല്ല അതിനാത്ത്തെരക്കായിരുന്ന്. പിന്നെ. പകതിവെച്ച് അങ്കിൾ എറക്കിട്ട് ബാക്കിന്ന് ബസ്സില്സീറ്റൊണ്ടെടാ എറങ്ങിക്കോ അതി. കേറിക്കോളാൻ പറഞ്ഞു പിന്നെ നമ്മളാതീകേറിപ്പോയി പിന്നെ.
ഞാ ഞാൻ പിന്നെനീ. നീയൊന്നും പറയാത്തപ്പോ ഞാൻവെച്ച് നീ ഇനി കൊണ്ട് വന്ന് കാണൂലായിരിക്കുംഅത്പിന്നെ നിങ്ങൾ നേരത്തെ വേറെ ബസ്സയൊണ്ട്‌ നിങ്ങള് നേര. ഇന്നും വാടി പോയില്ലേ.
ആഹ് ഒ എൻ ഐ സി ആയോണ്ട് നേരത്തെ അങ്ങ്പോയി.
ഓഹ്.
അതും പിന്നെ ആയപ്പം ഞാൻ കൊറെ കൊണ്ടുവന്നായിരുന്നു ബാഗിനാത്തെ.
ഓ ഓ ഉം.
ഞാൻ വിചാരിച്ചോരോ നമ്മളവിടെയം ആവണിക്കൊക്കെ അവർക്ക് കൊടുക്കാനൊക്കെവെച്ച്. കേക്കുവായിരുന്ന്.
ഉം ഉം ഉം ന്നിട്ട് കൊടുത്തോ അവർക്ക് പിന്നെ അവിടെ കൊടുത്തല്ലേ.
അവരിക്ക് ആ അവർക്ക് കൊറച് കൊടുത്തു എന്നിട്ട് ഞാൻ വേച്ചു ബസ്സ് ബസിൽ വരുമ്പഴ്ത്തേക്കും തിരിച്ച് പോവുമ്പോ കാണുവല്ലോ അപ്പം കൊടുക്കാന്ന് വെച്ചപ്പ നോ ഇപ്പം നിങ്ങളാറ്റിങ്ങൽ ബസ്സില്
ഓ അത് പിന്ന പിന്ന വൈകിട്ട് പിന്ന ആറ്റിങ്ങലാണല്ലോ നമ്മള് ഞാൻ ഇത്‌ അത് നമ്മക്ക് എനിക്കറിയത്തില്ലര്ന്ന് ജൂനിയേഴ്സിന് ക്ലാസ്സ് തൊടങ്ങിയ കാര്യം ജൂനിയേഴ്സിന് പോസ്റ്റിംഗ് ആണെന്ന്ള്ള നമക്ക് എനിക്ക് അറിഞ്ഞൂടായിര്ന്ന് ഈ നാല് ബസ്സ് കണ്ടപ്പഴും നമ്മള വിചാരം വേറെ വേറെ വല്ലടത്തും പോവാൻ വേണ്ടി ഇവടെ കെട ക്കുന്നേരിക്കുവാണോ?
ഓഹ് സത്യം.
പിന്നേ അങ്ങോട്ട് പിന്ന ശ്രദ്ധിച്ചതൂ ഇല്ല.
പിന്നേ ബാഗി ത്തന്നെ ഇരിക്കുന്നോണ്ട് പിന്നെ ഞാൻ കൊറച്ചേ എടുത്തോണ്ട് അങ്ങ് പോയോളു ബാക്കി നിൻക്ക് തരാന്ന് വിചാരിച്ചിട്ട്.
ഓഹ് ഓഹ് ഓഹ്.
പിന്നെ അതും നടന്നില്ല ഇതും നടന്നില്ല.
ഏഹ് ൻക്ക് മൻസ്സിലായി നീ ഞാൻ വിചാരിച് പിന്ന നീ കൊണ്ടുവന്ന് നീ മറന്നുപോയി കാണുംന്ന് ഞാൻ വിചാരിച്
ഇല്ല എന്നാ നിനക്ക് വന്ന് ചോയിച്ചൂടേര്ന്നോ
അതാണ് ഞാൻ പർഞ്ഞ ഞാൻ പിന്ന നിന്നെ കണ്ടില്ലല്ലോ.
തെരക്കി വരായ്ര്ന്നു.
എന്തര് എൻ ഐ സ്യു ലാത്ത
ഹതെ.
ആഹ് കൊ എൻ ഐ സ്യുന്റാത്ത് അവിടുത്ത ആ പെണ്ണുംപുള്ളേടടുത്ത് ഞാൻ വന്നു നിന്റട്ത്ത് ചോയ്ക്കണോ ല്ലേഡീ റംപൂട്ടാൻ തരാൻ അവരെന്ന അറയും. നീ നിന്നെ കാണാൻ വരുന്നേന് മുമ്പ് എനിക്ക് അടികിട്ടും.
സത്യം പിന്നെ കേറ്റൂല്ല അങ്ങോട്ട്.
അത് കറക്റ്റ് അവര് ചോയിക്കും എന്താ യെന്താ യെന്താ ഇവട കാര്യം. ആരാ ആരാ ഏതാ എന്താ എല്ലാം ചോയ്ക്കും ആഹ് അതോടെ അവ്ടുത്ത മൊത്തത്തിലെ പോസ്റ്റിങ് തന്നെങ്ങ് കട്ടാവും.
മാം വാങ്ങിച്ചിട്ട് പൊക്കോട്ടെ മാം
എന്തോ
വാങ്ങിച്ചിട്ട് പൊക്കോട്ടെ ന്ന് ചോയിക്കണം.
മാം മാം ഞാനൊരു പ്രത്യേക സ പ്രത്യേക സാഹചര്യത്തിൽ വളരെ എമർജൻസി ആയി ട്ടുള്ള കാര്യത്തിനാണ് വന്നത്. എന്താ മോളെ എന്റെ കൂട്ടുകാരിടെ കയ്യീല് റംബൂ കയ്ക്കിന്ന് വാൻച്ചോണ്ട് പൊക്കോട്ടെ അയ്യോ പാവം
അത് നല്ലെയൊരു സാനാരിക്കും.
സത്യം കിട്ടാൻ പോണ വഴി തിരിഞ്ഞോക്കിയപ്പോലും കാണൂല.
ഇഞ്ഞിപ്പൊ നിങ്ങക്ക് വേണ്ടല്ലോ അല്ലേ.
അന്ത് തന്നില്ലല്ലോ അയിന്
ഇഞ്ഞ്പ്പ ഞാൻ തിന്നോള
നോ നെവർ എനിക്ക് വേണം. ഞാൻ പറ ഞാൻ നിന ക്കിന്ന് മെസ്സേജ് അയക്കായിരിക്കേര്ന്ന് വൈകുന്നേരം പിന്ന കൊറച്ച് മറ്റേ ഹെൽത്ത് എജ്യൂക്കേഷന്റെ ഫോട്ടോസൊക്കെ തപ്പി കൊർച്ച് ടൈം പോയി.
ഓഹ് ആര്ണ്ട മറ്റേ ചൈൽഡാ?
ഓഹ് ചൈൽഡ് ചൈൽഡ് ചത്ത് കെട്ടാ. കൊറെ ഫോട്ടോയൊക്കെ പ്രിന്റ് എടുക്കാ ഉണ്ട് അതും ആഹ് ഗോകുൽ അ അന്ത്?
എനിക്കില്ല എനിക്ക് അങ്ങൻത്ത ടോപ്പിക് അല്ല
പിന്നെന്താ?
എനിക്ക് സെലക്ഷൻ ഓഫ് പ്ലേ മെറ്റീരിയൽസ് ആണ്.
സൊ വാട്ട്
അതോണ്ടെനിക്ക് അയിനകത്ത് പണം വേണ്ട.
ആര് പറഞ്ഞു ആഹ് വിശ്വസിച്ചു വിശ്വസിച്ചുണ്ടോരുന്നൊട്ടോ. ഇല്ലാരും ഒ എല്ലാരും വിശ്വസിച്ച് വിശ്വസിച്ച് ഇരിക്കുവാണ്. എല്ലാവർക്കു പണവും
ത്താ അയിന് കൊഴപ്പല്ല.
സ ആ സാറ്നാണോ നീ വെച്ചത്. കണ്ടന്റ് സാറ്ന് വേണ്ടേ ഫ്ലാഷ് സാറ്ന് വേണോല്ലോ ഫ്ലാഷ് കാടൊക്കെ.
വേണോ ഞാ
വേണം യെസ് എല്ലാർക്കു ഒരുപോലെല്ല.
വാവു
യ്യാ
അപ്പം കാര്യത്തിന് തീരുമാനായി. ഗുഡ്
ഒറപ്പായിട്ട് അപ്പൊ അങ്ങനെ പിന്നെ ഗോകുല്ന്റെടുത്തെങ്ങാണ്ട് മേ അഞ്ജു മാ പറഞ്ഞന്ന്. നാളെ സി പി എടുക്കണം ഹെൽത്ത് എജുക്കേഷനെടുക്കണം. പോരാഞ്ഞിട്ട് വൈവയും ചെയ്യണന്ന്..
വാ വു.
ഉം ഗോകുലി കിളി പറന്നിപ്പ ഉം, ഗോകുലി കിളിപ്പറന്നന്നെ വിളിച്ചു
ശേ ഹേ ഇതെല്ലാം കൂടിയതങ്ങനെ ചെയ്യും..
ഉള്ളി ഫുള്ള് ടെൻഷനാണന്ന് വെച്ചാ എന്തോ ചെയ്യണന്നർഞ്ഞുട. കാരണം ഇവര് ഒരു ഓറിന്റേഷനും കൊടുത്തിട്ടില്ലല്ലോ നമ്മക്ക്.. മുൻപുള്ളർവർക്ക് മറ്റേ സ മ്മ് ഹെൽത്ത് എജ്യൂക്കേഷനൊക്കെ അവിടന്നല്ലേ നമ്മക്ക് കലക്ഷൻ വേണ്ടി സേവയ്തക്കാൻ കോളേജിന്ന
ഓ ഓ തന്നെ യന്നെ
ഇതിപ്പോ അവ അഞ്ചു മേമിനി കൂടെയാണ്..
പക്ഷെ ഒരു കാര്യവുണ്ട് ഇതോക്കെ ചെയ്തുഴിഞ്ഞാ പിന്നെ അവര് പകുതി പണി തീരൂല്ലേ.
ആഹ് പെട്ടെന്ന് ചെയ്താ പകുതിയില്ല മുക്കാലും തീർന്ന് പിന്നൊരു കേസെടുത്താ മതി. പിന്നെ കൊർച്ച്
ആഹ് ഓ അത് വൈവ കംപ്ലീറ്റയ്യണം.
എടി ഒരിക്കലും പറ്റൂല നമ്മള് നമ്മൾ ഈ പോസ്റ്റിങ്ങൊണ്ട് ഒരിക്കലും കംപ്ലീറ്റയ്യുല ഇന്ന് ഞങ്ങളൊരു ഇൻഫന്റ് പറയാൻ വേണ്ടി സാറ് നമ്മുടുത്ത് വന്ന് പറഞ്ഞ് വൈവ കംപ്ലീറ്റ്യ്യണന്ന് പറഞ്ഞു അപ്പൊ നമ്മള്. നമുക്ക് നമ്മളെ കയ്യില് ഒരു സാധനു ഇല്ല ഒന്നുല്ല അപ്പൊ അങ്ങള് വിചാർച്ച് ഗ്രോ ട്ടൻ ഡെവലപ്മെന്റ് നമ്മടെ കയിരിക്കുവല്ലേ അപ്പൊ നമുക്ക് എന്തു വെ ഇൻഫെന്റ് പറയാ
ഓ ഓ
അങ്ങനെ ഇൻഫന്റ് പറയാൻ വേണ്ടി ട്ത്ത് എന്റെ പൊന്നൂ മോളെ. ഒരു ആയിരം കൊസ്റ്റ്യൻ ചോയിച്ചു സാറ് അമ്മളട്ത്ത് നമ്മളട്ത്ത് ഒന്ന് വ ചെന്നോട്നെ പറഞ് ഇൻഫന്റ് പറയാ അപ്പൊ ഞാനിങ്ങനെ എ യി ഏജ് കാൽ ക്ലിയർ ചെയ്യുന്ന ഫോർമില ഇത് ഇങ്ങനെണ് ഇത് ഇങ്ങനെണ് അപ്പ പർന്ന് പിന്നെ സാർ ചോയിചൊട്ങ്ങി ആന്റിടെ ഫോണിലല്ലേ എപ്പൊ ക്ലോസയ്യും ആഹ് പിന്നെ എന്തോന്ന് പിന്നെ എന്തോന്ന് ഒരു എന്തരു ഒബ്ജെക്ട് പെർമനൻസ് എന്തോന്നോയ്ച്ച് അപ്പൊ മ് എനിക്ക് അർനൂട അനുശ്രീകർനൂട ഒ ഓക്കെ ഫൈൻഡ് ഔട്ട് നിങ്ങൾ ചെയ്യ് നിങ്ങള് ചെയ്ത് നിങ്ങള് ഫൈൻഡ് ഔട്ട് ചെയ്യ് ഞാൻ ഇവിടെത്തന്നെ ഉണ്ടന്ന് പറഞ് ഫൈൻഡൗട്ട് തന്നിട്ട് അപ്പറത്ത് പോയി. ന്നിട്ട് വീണ്ടും കൈതി ഇയാള് ഫുൾ ടൈം വാടിലാണ് ഫുൾ ടൈമെന്ന് വെച്ചാ ആകെ ഒരു ഒരു മണിക്കൂർ അവിടെ കാണൂല ഒരു മൂന്നര മുതല് നാലര വെരെ ല്ല പിന്നെ വരും ച്ച രാവിലെ ഒരു ആഹ് ആ മൂന്നര മുതൽ നാലര വരെണ് ഈ പി ഐ സിയിലെ കാര്യങ്ങള് ഒക്കെ പോണത്
ആര് സാറോ
സാറ്
ആഹ് എന്നിട്ട് വന്നിട്ട് ഫൈൻഡ്ഔട്ട് തന്നു. അങ്ങനെ ഞങ്ങള് കണ്ടുപിടിച്ചു ഒബ്ജെക്ട് പെർമനൻസ് എന്തന്ന് പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് കൊസ്റ്റൻ വാട്ട് ഇസ് ഡിഫ്റന്റ് ബിറ്റ് ബീൻ പാമാട് ഗ്രാഫ് ഗ്രാസ് ബൻ പിൻസാർ ഗ്രാഫ് ഏ ഗ്രാസ്പ്
ഞാനാണെങ്കിപ് പാമാമാർ ഓക്കെ നമ്മള് കൊച്ച് ഗ്രാസ്പ് ചെയ്ത് പിടിക്കുന്നത ന്നോക്കെ ഇപ്പ ഇൻസാർ ഞാൻ കേട്ടിട്ട് പോലുംല്ല. ഞാൻ രണ്ട് പ്രാവശ്യം സാർന്റട്ത് തിരിച്ച് ചോയിച്ചു, സാർ എന്ത് എന്തോന്നു സാർ ഇൻക്ക് അടിച്ചു നോക്കണോങ്കിൽ സ്പെല്ലിംഗ് അറിയണമല്ലോ
ഓ ഓ അതെന്തോ പിന്നെ
അത് പിൻസാറന്ന് വെച്ച കമ്പും ഇൻഡെക്സും ഉപയോഗിച്ച് കൊച്ചു ഒരു സ്മോൾ ഒബ്ജക്റ്റ് വരെ എട്ക്കും. അതാണ് പിൻസാർ ഗ്യാഫ് ഗ്രാസ്പ്
ഓ അത് ഓക്കെ ഓക്കെ
ഉം അങ്ങനെ അത് അത് പറഞ്ഞ് ഓക്കെ സെറ്റ് അത് അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും സൈൻ സൈൻ ഇപ്പ കിട്ടും ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് നെക്സ്റ്റ് അനുശ്രീയുടെത്ത് ചോദിച്ച് ഓക്കെ ഇൻഫൻസിന് എപ്പോഴാണ് നമ്മള് ഇ നോൺ വെജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ചോദിച്ചത് അപ്പത്തേക്ക് നാ ആഹ് എനിക്കറിഞ്ഞൂ എന്റെ എന്തൊരെക്കെ ചോദിക്കുന്നു ഇത്ഞ ചോദിച്ച അപ്പത്തേക്ക് ഞാ അപ്പ അപ്പൊ അനുശ്രീ അറിയത്തില്ല എന്ന് പറഞ്ഞഞ് വന്നപ്പോഴത്തേക്ക് എനീട്ട് അനുശ്രീ എന്റെറ അടുത്ത് ഞാൻ പറഞ്ഞു സിക്സ് മന്ത്സ് അല്ലേ നമ്മൾ ഈ വീഡിയോയിലും ഇൻസ്റ്റയില കാണുമല്ലേ കൊച്ചിങ്ങൾക്ക് മറ്റേ തുടങ്ങ സോ സോൾഡ് കൊടുത്ത് തുടങ്ങുമ്പോ അവര് മറ്റേ ചിക്കനൊക്കെ മറ്റേ അവിച്ചൊക്കെ കൊടുക്കുന്നാ അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ആ പ്രോട്ടീൻ അപ്പം ഞാൻ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ സിക്സ് മന്ത്സ് എന്ന് പറഞ്ഞ് അപ്പെ സാറ് സിക്സ് മന്ത്സിൽ ഏത് കൊ ച്ചിനടി ചിക്കൻ ഈ ചിക്കനും മട്ടനും കൊടുക്കുന്ന കണ്ടേനോയിച്ചു ഞാൻ പറഞ്ഞ ഇല്ല സാർ ഇങ്ങനെ പറഞ്ഞനെ ഉള്ളത് പറഞിട്ട് പോയി നോക്കി നോക്കിയപ്പ ഈ ഈ ഗൂഗിളിലും സിക്സ് മന്ത്സ്ണ് ഇടാന്ന സിക്സ് ടു സെവൻ മന്ത്സില് നമ്മള് എന്തോന്നു ചിക്കനും ഫിഷും ഇൻട്രൊഡ്യൂസ് ചെയ്യും പക്ഷെ എഗ് നയൻ മന്ത്സ് കഴിഞ്ഞിട്ടേ കൊടുക്കുവളു ഇങ്ങനെയ ഇങ്ങനെ വന്ന് അപ്പൊ ഞങ്ങ അപ്പ എ എപ്പ പറഞ്ഞ് ഇതൊക്കെ ഏവ ഇത് ആര് എഴുതി വെച്ചേക്കുന്നന്ന് പറഞ്ഞു ഗൂഗിളിനെ കുറച്ച് ചീ കുറെ ചീത്ത വിളിച്ചു അവിടെ അവിടെന്ന്
ശ
എന്നിട്ട് പറഞ്ഞ് എ ഓ എന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഇത് ഫു ഫു ഇത് നേക്കി പഠിച്ചിട്ട് വാ ടെസ്റ്റ് ടെക്സ്റ്റ് വോക്ക് ഇതിന്റെ ആൻസർ നാളെ ടെക്സ്റ്റ് നേക്കി പറയണേ എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പ അപ്പ ഞാൻ സൈന് തരാന്ന് എന്നിട്ട ഇറങ്ങിങ് പോയിടി
അയ്യോ
പിന്നെ സൈൻ തരാൻ വേണ്ടി എന്തേലും ഒരു സാധനം ഇല്ലായിരുന്നു അന്റെ കൊള്ളാം
അത് ചോയിച്ചില്ലേ സാറ്
ചോയിച്ച് ഞാ അല്ല ചോദിക്കുന്നുമ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു സാർ എന്റെയിൽ മറ്റേ സാനില്ല ഞാൻ നാതനെത്തിൽ വെച്ച് എടുക്കൻ മറന്നു പോയി അപ്പം പറഞ്ഞു കുഴപ്പില്ല നല്ല മൂടായിരുന്നു കൊഴപ്പില്ല ഞാൻ എഴുതി വെച്ചോളാം നാളെ വാങ്ങിച്ചാൽ മതി ഇങ്ങനെ ഓക്കെ ശരി സാർ സെറ്റ് എനിക്ക് തോന്നി ഇനി എനിക്ക് തേന്ന അതും കൂടി ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ സാർ സൈൻ തരാത്തന്ന് എനിക്ക് തോന്നുന്നു കാരണം അമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എല്ലാം ചോദിച്ചു വെച്ചാ ഇൻഫണ്ടിന്റെ എല്ലാം ചോദിച്ചു
ക്ഷെ
ഉം എന്ന് വെച്ചാ ഓരോന്ന് ചോദിച്ചിട്ടും അടുത്തടുത്തത് സായിന്റ് ഔട്ടാണം നമുക്ക് പോയി നോ ക്കിയാ മതി പോയി നോക്കിട്ട് അപ്പതന്നെന് ചെന്ന് പറയാം
ആഹ് ആഹ് അ
എന്നിട്ട് ലാപ്പ്നോകിട്ട് നമക്ക് ഇങ്ങോട്ട് വന്നുപറയാം സാർ അവിടെ നിൽപ്പോടെന്ന് ചിലപ്പോ അങ് പോയ്ക്കളേയ് അപ്പുറത്ത് അപ്പറ സ്റ്റേഷനിൽ പോവും പിന്നെ കറങ്ങി തിരിഞ് വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് നേരത്തെ എന്തായിരുന്നു ഫൈൻറ് ഔട്ട് എന്നിട്ട് അതങ്ങ് പറഞാ മതി ഡാനിയ മാമ്മ്നെ കാട്ടിലും കൊള്ളാടി സാറ് ഐതിങ്ക്സോ
എന്തായാലും നാളെ പോയി പഠിച്ചുകൊണ്ട് പോണം എനിക്ക് എന്തായാലും നാളെ കൊണ്ട് വരാം സാധനം
ഓക്കെ മറക്കല്ലേ
ഓഹ് ചിലപ്പോ മറന്നു പോവും
ഓഹ്ചിലപ്പം ചിലപ്പോം മറക്കണ്ട അങ്ങോട്ട് എടുത്തോണ്ട് വാ
എന്നാ ഓർമ്മിക്ക് രാവിലെ മെസ്സജ് ഇട്
ഓക്കെ രാവിലെ രാവിലെ ഞാൻ രാവിലെ എന്തായാലും മെസ്സേജ് ഇടാം
ആഹ് ചിലപ്പോ ഞാൻ കാണൂല്ല പ്പൊ എന്നെ വിളിക്കണം
ഇല്ലേ ആഹ് ആഹ് ഞാൻ എന്തായാലും നാളെ നിന്നെ നിന്റെ ബാഗിനെടുക്കൂല്ലെങ്കിൽ ബാഗറിയല്ലോ ബാഗ് മി നിന്നെ കണ്ടില്ലെങ്കിലും ബാഗ് എനിക്ക് കാണല്ലോ
അത് ന്നെ അത് കാണുമ്പോ എടുത്തോ
ഓക്കെ അതാണ് ഞാനും വിചാരിക്കുന്നു ആഹ് ശരി ശരി ഉമ്
ഓക്കെ ഓക്കെ ആഹ്